ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ എടാ
ആഹ് കേൾക്കുന്നുണ്ട് എന്തു ഉണ്ട് വിശേഷം
വിശേഷം സുഖം ഞാൻ മറ്റേല്ലെ കുടുംബശ്രീയുടെ പുറകെ ആയിരുന്നു ഇന്നേ
ആഹ് എന്തായിരുന്നു
അത് മറ്റേ ലോണിന് കൊടുത്തിട്ടണ്ടായിരുന്ന എടാ അപ്പം നമ്മുടെ എലക്ഷന് മുന്നായിട്ട് ഏഹ് കൊടുത്തതാണ് മാർച്ചില് കൊടുത്തതാണ് അപ്പൊ പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു എലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക തന്നെ റിസൾട്ട് വര വരട്ടെന്നായി റിസൾട്ട് വന്നപ്പോ പിന്നാ താമ അതിനെക്കെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റവും കാര്യങ്ങളൊക്ക ആയിട്ട് അത് കഴിട്ട് മതിപ്പ അതിന്റെ പുറകെ നടക്കുവാ ഓരോരുത്തരു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോണിന് തന്നതല്ലേ കുടുംബ് മറ്റേ അംഗങ്ങളെ
ആഹ് അതെ അതെ
ബാങ്കിൽ പോക്ക് പഞ്ചായത്തി പോക്ക് ബാങ്കിൽ പോക്ക് പഞ്ചായത്തിൽ പോക്ക് ഇതെന്നാ
ആഹാ എന്നിട്ട് ഇപ്പ എന്തുവായി എന്താ അവര് പറയുന്നേ
ഇപ്പം എല്ലാരും കൂടെ ഒപ്പ് ഇടാൻ ചെല്ലാൻ പറഞ്ഞു അപ്പം നമ്മുടെ കൂടെള്ള രണ്ടു പേരും തിരുവനന്തപുരം ത്താണെയ്
ആഹാ
അവരിവിടെ നാട്ടിലൊണ്ടായിരുന്ന് അപ്പൊ അവര് ഇപ്പം ആ ടെ ഹസ്ബൻസിന് ജോലി അങ്ങോട്ടയപ്പോഴത്തേക്ക് അവര് അങ്ങോട്ട് മാറി എന്നാലും പൈസയും കാര്യങ്ങളൊക്കെ അടവൊക്കെ കറക്റ്റ് ആണ്
ആഹ ഇനിയിപ്പ എന്തോ ചെയ്യും
ഇനിയിപ്പൊ ആ അവര് വരാന്ന് പറഞ്ഞു പഷെ ഈ ഒപ്പിട്ട ഒടനെ കാര്യം നടക്കുവോ ഇല്ലയോന്ന് അറിയത്തില്ല അതാ പിന്നേം പോയിട്ട് പിന്നെ ഇവര് മെനക്കെട്ട് വരണ്ടായോ
ആ അത് ശരിയാ
അങ്ങനെ ഒരു തീരെ വന്നിട്ട് ഇപ്പോ പോയി ഇനിയിപ്പോ ഇനിയിപ്പോ എ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ട്ട് ഇങ്ങോട്ട് പോയേക്ന്ന് ഇനിയിപ്പ എന്തോ പറയുന്നത് ഏതാ പറയുന്നെന്ന് അറിയത്തില്ല
ആ ആ അത് ഭയങ്കര ബുദ്ധിമുട്ടാ
ഞായെ ഈ കടേ ജോലിക്ക് വരുന്നോണ്ടേ എനിക്കൊന്നിനു എറങ്ങാൻ പറ്റുന്നില്ല
ആ അതെ ഓരോരുത്തർ അത്യാവശ്യത്തിന് സ്കൂള് തൊറപ്പായിട്ട് അത്യാവശ്യത്തിന് കൊടുത്ത ആയിരിക്കും മക്കക്കൊക്കേ
ആന്നാന്നാന്ന്
ശോ അപ്പെന്തോ ചെയ്യുനി
ആകെ പെട്ടിങ്ങിനെ ഇരിക്കുവ
ആ പോകാമ്പറ്റാത്തോണ്ടിനി
ഉം അതിനവര് വിളിച്ചു വരുത്തി പിന്നെ നമ്മള് ഒന്നൂടെ വിളിച്ചു വര്ത്ത്ന്നത് പാടല്ലേ എത്രയും രൂപയൊക്കെ കൊടുത്തവര് വണ്ടിക്കൂലിയും മൊടക്കി വള്ളക്കൂലിയും മൊടക്കി വര്ന്നതാ
ആ അത് ശെരിയാ ദൂരേന്ന് വരണ്ടേ അടുത്താണേ പിന്നെ കൊഴപ്പില്ല
ദൂരെയാന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല
ആ
അങ്ങനെയുള്ളോരെന്തിനാ ഇതിനകത്ത് വെച്ചേക്കുന്നെന്നൊക്കെ ചോദിച്ച് കളേം കേട്ടോ
ആ അതെയതെ അത് ശെരിയാ പിന്നെ എത്ര ദൂരത്തിനുള്ളയാന്ന് അങ്ങിലേ ഇത്ര ദൂരത്തിലുള്ള ങ്ങളുടെ കുടുംബശ്രീ ആകാവുന്നില്ലേ
ആ അവരിവിടുള്ളോരായിരുന്നു പഷെ അവർക്ക് ജോലി കിട്ടി മാറിപ്പോയപ്പോ അവര് കൂടെ പോണ്ടി വന്നു അങ്ങനെ പോയി പഷെ അവന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആട്ട് അടച്ചുകൊണ്ട ഒക്കെ ആയിരിക്കും നക്ക് വിളിച്ച അവരെ മാസത്തി ഒരിക്കവര് വരും അവിടെ വീട്ടിലോട്ട് വരും അവര് വരുമ്പോ വന്ന് കമ്മിറ്റി കൂടുന്ന ദിവസേ അവര് വരത്തുള്ളൂ
ആ അതെയല്ലേ
ആ സന്ദർശിക്കാൻ വരുമ്പോഴത്തേക്കു നമ്മളതിനനുസരിച്ചെ കമ്മിറ്റി വെക്ക്ന്നത്
ആ
അവർക്കൂടെ കൂടാൻ വേണ്ടിയേ
ആ അപ്പം പിന്നത് പ്രശ്നുല്ല
പറഞ്ഞു വിടുന്നേ
ഹമ് അതെ അതെ
വർഷങ്ങളായിട്ട് ഇതിനാത്തുള്ളവരല്ലേ
ആ നാന്ന് പ്പ ഞങ്ങളിപ്പോ തൊടങ്ങീട്ടിപ്പം നാലാമത്തെ വർഷൊണ് നാലാമത്തെയല്ല രണ്ടായിരത്തി പത്തൊമ്പതില് തൊടങ്ങിയതാ ഇതിപ്പോ മൂന്നാമത്തെ ലോണാണ്
ആഹ്
ഒര് ലോണിന്റെ കാലാവധീന്ന് പറഞ്ഞ മൂന്ന് വർഷാണ്
ആണോ ആ അപ്പത്തന്നെ ഒ ഒത്തിരി വർഷവായല്ലോ പത്തൊമ്പതാകുമ്പോ തന്നെ ഇപ്പം ഏഴ് വർഷത്തോളം ആയില്ലേ
ആഹ് ആയി ആന്ന്
ആഹ് ഇനി അതുപോലെ ഉള്ളാൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാര്ക്കും ചെലോരൊന്ന് കുടുംബശ്രീ എടുത്ത
ഇപ്പോ മൊത്തോ ചെറു പ്പക്കാരാന്നേ പ്രായമുള്ളോരാരുല്ല
ആഹ്
ഇപ്പം നമ്മുടെ ആ ഒരു ഏരിയല് ഇപ്പം നമ്മുടെ ആ ഏരിയെല് കല്യാണം കഴിച്ചു കൊണ്ടു വന്ന പെ മ്പുള്ളേരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ചേർന്നേക്കുന്നത് അല്ലാതെ അവിടുള്ള പെമ്പിള്ളേരില്ല കാരണച്ചാ അവിടുള്ള പിള്ളേരെയൊന്നും ചേർത്ത് കയ്ഞ്ഞാ അവരെ വല്ല സ്ഥലത്തും കെട്ടിച്ചോണ്ട് പോവുന്നതാ
ആഹ് അതെ
പിന്നെ അവർക്ക് പാടല്ലേ വരാനെല്ലാം
ആഹ്
അങ്ങനെയൊള്ള ഇതാ നമ്മളെല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇത് കൂടിയത് തന്നെ
ആഹ് ഇപ്പ ആ പൈസ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കി പിന്നെ എന്തോ ചെയ്യും സ്കൂളും തൊറക്കുവല്ലേ ഇനി പത്ത് ദിവസം കൂടെഒള്ള്
ഇയാ കൊള്ളാര്ന്ന് ആഹ് കിട്ടോന്ന് പ്രതീക്ഷിക്ക്ന്ന് ദൈവം നമ്മളെ കൈവിടത്തില്ല
ആ ബാങ്ക്കാര് എന്തുവാ പറയുന്നേ
ബാങ്കില് വരുന്നിട്ടീ ഈ പഞ്ചായത്തിന്ന് ഒര് പേപ്പറില് ഒപ്പിട്ട് കിട്ടണം.
ആഹ് ശോ
ആഹ് ശെരിയാവോ ഇന്നിപ്പല്ലെ അതങ്ങോട്ട് പോയിട്ട് വിളിക്കാംന്ന് പറഞ്ഞിട്ട്ണ്ട്
ആ മെമ്പറിനെ ഒന്നു കാണാൻ വയ്യായ്ര്ന്നോ
മെമ്പറുവായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുല്ല
ആഹ്. അല്ല പേപ്പറ് വല്ലോം വേണേലെ
ആഹ് ആഹ്
പറ്റത്തില്ലല്ലേ
ഇല്ല ഇല്ല എടാ ഇന്ന് മഴയുണ്ടോ ഇവടെ ഇന്ന് ചാന് കൂനാന്നും പറഞ്ഞ് രാവിലെ
ആഹ്. ഇവടെ മഴയില്ല ഒരുമാതിരി മൂടി നിക്കുവാ അതും കൊണ്ട് തുണിയൊ
ക്ക്ന്നതാ നല്ലത്.
ആഹ് അതെ.
അതെയോ
ആഹ് അന്ന്ട്ടങ്ങ് മഴ മാറുവാണെ കൊഴപ്പവില്ല പിന്നെ വെയില് വന്നേനേ ഇതിപ്പ വെയിലും ഇല്ല മഴ
ഇത് വെയിലും ഇല്ല ആൾക്കാരെ മെനക്കെട്ത്ത്ന്നൊര് പരിവാന്ന്
ആഹ് അതെ ഭങ്കര മെനക്കേടാ
ഇന്നലെ തന്നെ നമ്മക്ക് തിരുവനന്തപുരത്തൊര് കല്യാണം ഒണ്ടായിരുന്നു
ആഹ്
അയ്ന്റെ പകുതി മുക്കാലും സ്കൂട്ടി പോവാന്നാ വിചാരിച്ചിര്ന്നെ ഞാനും പിള്ളാരും കൂടെ അല്ല ഞാനും കെ ട്ടിയോനും കൂടെ സ്കൂട്ടി പോവാന്ന് വിജാരിച്ച് പിള്ളാരെയങ്ങ് ചേട്ടച്ചാരുടെ കൂടെ വണ്ടി വിടാന്ന് വിജാരിച്ചു.
ആഹ് ആഹ്
എവട്ന്നാ രാവിലെ തൊടങ്ങിയ മഴയാ എപ്പഴാ നിന്നെ?
ആഹ് മ്
പിന്നെ ഞങ്ങളവരെ കൂടെ വണ്ടീ പോയി.
ആഹ് കാറേലാണെ കൊഴപ്പയില്ല ബൈക്കേലൊന്നും പോക്ക് നടക്കത്തില്ലാ.
ബൈക്കേ ആര്ന്നേ പോക്ക് എറങ്ങി കേറി എറങ്ങി കേറി മറ്റേ ആ നമ്മടെ സ്റ്റേഡിയത്തിന്റെട് ത്താ തിരുവനന്തപുരം മറ്റേ സ്റ്റേഡിയത്തിന്റെ അട്ത്താരുന്നു ഓഡിറ്റോറിയം.
ആഹ് ആഹ്
പോയിട്ട് തിരിച്ച് വന്നപ്പം മൂന്നര മണിയായി എന്നിട്ടും മഴ
ആഹ് മഴക്കിപ്പ അങ്ങനൊന്നും സമയഒന്നുല്ല എപ്പ നോക്കിയാലും ചുമ്മാ
അല്ല വെളിപ്പണിയൊന്നും നടക്കത്തില്ലന്നേ തുണ് തുണി ഒണക്കലും പറക്കലോ മിറ്റം തൂക്കാനോ
കഴിഞ്ഞ തിങ്കളാഴ്ച്ചയോ തിങ്കളാഴ്ച്ചയോ ചൊവ്വാഴ്ച്ചയോ അലക്കിയിട്ട തുണിയാ ഇത് വരെ ഒണങ്ങിയില്ലാ കഴിഞ്ഞ ആഴ്ച്ചേ
ആന്ന് ഞാനിപ്പ പെരക്കാത്ത് ഒര് പെരക്കാത്ത് നമ്മള് ഒര് പെരക്കാത്ത് കെടക്ക്ന്നത് ഒര് പെരക്കാത്തങ്ങ് ജനലേല് അഷകെട്ടി എല്ലാം പിള്ളാര്ടെ വീട്ടിയിട്ന്ന തുണികളൊന്നും ഒണങ്ങ്ന്നില്ലാ നല്ല പോലെ ഒണങ്ങിയില്ലെങ്കിലേ പിള്ളാർക്കത് പാടാരി ഒന്നാമത് ഇവര് എരട്ടകളായകൊണ്ട് ഞങ്ങക്ക് പേടിയാണ് ഒരാൾക്ക് വന്നാ അട്ത്താൾക്കും ഒടനെ വരും.
ആഹ് അത് ശെരിയാ.
അങ്ങനൊരു അങ്ങനൊരു കാര്യമാണ് ആശുപത്രി വന്നാ ഒരു നാലായിരം രൂപയില്ലാതെ പനി കൊറെയേല്ലാ
ഉം അതും ഇപ്പഴ്ത്തെ ആശുപത്രി വിശ്വസിക്കാൻ പറ്റത്തില്ലാ
ആഹ് സത്യവാ
ഉം എന്തൊക്കെ സംഭവങ്ങളാ
ആന്നാന്ന് പിന്നെന്തോ ഞാൻ പറയാൻ വന്നു മീനെല്ലാം കിട്ടിയോ അന്നിട്ട്?
ആഹ് ഇന്നലെ ഇന്നൽത്തെ മീനേ ഒള്ളൂ ഇന്ന് ഇന്ന് വന്നൊന്നുവില്ലാ മീൻ വിൽക്കാരൊന്നും
ഇന്ന് ഞാന് രാവിലെ എണ്ണിച്ച് ഇച്ചിരി ചോറും വെച്ച് മറ്റേ നമ്മടെ വല്യ പയറുണ്ടോ വൻപയറ്
ആഹ് ഇവിടെയും അതാ
വൻപയറിനെ വെച്ച് തോരനും വെച്ച് ഒരു ഒണക്കമീനും പൊരിച്ച് ചമ്മന്തീ അരച്ചോണ്ടാ വന്നേ കാരണം ഉച്ചക്കത്തേക്കും മക്കളും കെട്ടിയോനും ഇല്ല ഇന്നൊരു കല്യാണം ഒരുണ്ട് അവര് കല്യാണത്തി പോയേക്കുന്ന് പിന്നെ വൈകീട്ടിനി എന്തേലും കാപ്പിയാക്കാം
ആഹ് അതെ അപ്പൊ വൈകിട്ടത്തേക്കിനി ചോറ് വെക്കണ്ടേ
ഇല്ലടാ ഞാൻ അരി ആട്ടിയതിരിപ്പുണ്ട് പിന്നെ രാവിലെ കാപ്പിക്ക് ആക്കിയ കറിയും ഇരിപ്പു
ആഹ് അപ്പൊ വൈകിട്ട് ചോറ് വേണന്ന് നിർബന്ധം ഇല്ലാത്തോണ്ട് കൊഴ
ഇല്ല ഇല്ല ആഹ് കാരണം ഒന്നാത് മഴയും കൂടെ ഒക്കെ അല്ലിയോ
ആഹ്
വൈകിട്ട് എന്തേലും ചൂടോടെ ആക്കി കൊടുത്താരാ ആ പിള്ളാരും കഴിക്കും ഒരു രണ്ടു മൂന്നെണ്ണം കഴി ക്കും രാവിലാന്നെ ഒരെണ്ണേ അതൊക്കെ കഴി വൈകിട്ട് ഈ ചൂടോടെ ചുട്ടു കൊടുക്കുമ്പഴേ അവർക്കും അത് കഴിക്കാൻ ഇഷ്ട്ടവാ
സത്യത്തി രാവിലെയാ നല്ല പോലെ ഫുഡ് കഴിക്കേണ്ടത്
ആഹ് എന്റെ മക്കള് എന്റെ മക്കള് ഒരെണ്ണം തെകച്ചെന്ന് ഞാൻ അപ്പം ചുട്ടോണ്ടിരിക്കുമ്പഴേ ഇവർക്ക് കൊടുക്കുന്നത് കെട്ട്യോനും പിള്ളാർക്കും കെട്ടിയോനങ്ങ് തിന്നും പിള്ളാരും അത് ബാക്കി വെച്ചോണ്ട് വാരി കൊടുത്താ തിന്നും അപ്പൊ പിന്നെയീ അപ്പവാര് ചുടും എനിക്കാന്നെങ്കി അതിൻ്റെ എടേക്കൂടെ എന്ത്വ അപ് അപ്പം ചുടുന്നെങ്കിലും ഞാൻ ചായ ഇടണം പിന്നെ ചോറെടുത്ത് വെക്കണം അങ്ങനെ കൊറെ ൻ്റെ ഇടക്കൂടെ വാഷിംഗ് മെഷീനി തുണിയിട്ടിട്ടൊണ്ടെങ്കി അതങ്ങോട്ട് ഓടണം
ഉം ഉം
അപ്പൊ അതിന്റെ എടെക്കൂടെ വാരി കൊടുത്താ തന്നാ തിന്നാന്ന് പറയും
ഉം അങ്ങനെ ഒള്ളല്ലേ
ആഹ് അപ്പൊ ചേട്ടനെ ഞാൻ ഉന്തി തള്ളി വിടും ദോശ ചുടാൻ
പണിയൊക്കെ ചെയ്തോളുവോ ചേട്ടൻ
ഞാന് പറയും ഇത്തിരി ഇങ്ങോട്ടൊന്ന് വാന്ന് പറഞ്ഞാ വന്ന് ചുടും പിന്നെ തേങ്ങയൊക്കെ തിരുവി തരും ചെലപ്പോ നല്ല ഗുണവാന്നെങ്കി ഉം പാവവ പിന്നെ മീനൊന്നും എനിക്ക് വല്യ മീനൊന്നും കട്ട് ചെയ്യണ്ട ആള് കട്ട് ചെയ്തോളും പിന്നെ ഇപ്പ വീട്ടിൽ ബീഫ് ഉപ്പ് മേടിക്കുന്നെന്റെ അന്നാണെങ്കി ബീഫ് ഒന്ന് ഇപ്പം കടേന്ന് ഞുറുക്കിക്കൊണ്ടാ വരുന്നേ അഥവാ ഞുറുക്കിയിട്ടില്ലാ എങ്കി പുള്ളിക്കാരൻ ഞുറുക്കിക്കോളും ചീനിയെക്കെ ചീനിയെക്കെ എനിക്ക് തൊലിക്കാൻ ഭയങ്കര പാടാ ചീനി പൊളിക്കുന്നെന്റന്നല്ലാം എന്റെ കൈ മുറിയും എനിക്കത് ഉരിക്കാഅറിഞ്ഞോട ഞാനതിനെ ചെത്തും
ആഹ്
അപ്പൊ ചെത്തുമ്പോ പകുതി ചീനി അതിനാത്ത് പോവും
ആഹ് അതുകൊണ്ട് ചെയ്തു തരുവല്ലേ
ആഹ് അപ്പൊ എൻ്റെ എന്ന് ചീനി പൊളിച്ചാലും എന്റെ കൈ മുറിയും
ആഹാ
ചീനി എടുക്കുമ്പഴേ പറയും അവിടെ വച്ചേരേന്ന് പിന്നെ ഉള്ളി ആഹ് ഉ ഉള്ളിയൊക്കെ പൊളിച്ചു തരും
ആഹ്
ഞാറാഴ്ച ദിവസം അല്ലേയുള്ളൂ ഞാന് വീട്ടില് ആഹ് ഞാറാഴ് ച ഞാൻ വീട്ടിലുള്ള ദിവസല്ലയോ എനിക്ക് പോകണ്ടാലോ അന്നേരം ആളും കൂടെ കൂടും അല്ലെങ്കി അന്നത്തെ ദിവസം മൊത്തം അടുക്കളെ പോകുന്നേ
ആഹ് അതെ നമ്മൾ ഒറ്റക്കൊന്നും ചെയ്താ ഒന്നും ആവത്തൊന്നുംഇല്ല
ഇല്ല എന്ന അല്ലാത്ത ദിവസം ഒന്ന നമുക്ക് ആരും വേണ്ട നമ്മക്ക് പെട്ടെന്ന് ചടപടേ
ആഹ് ചെയ്യാം
രാവിലെ അങ്ങ് തീരും പക്ഷെ നമ്മള് വീട്ടിൽ നിക്കുന്നിസം നമുക്ക് എങ്ങും പോകണ്ടല്ലോന്ന് നമ്മുടെ മനസ്സിനകതോത്തൊരു തോന്നലുണ്ടെങ്കിലേ പിന്നെ പയ്യെയാ കാര്യങ്ങള് നട
ആഹ്
എണ്ണീക്കാൻ തന്നെ രാവിലെ താമസിക്കുവേ
ഉം അതെ അതെ
ഇപ്പൊ പിന്നെ മഴയായോണ്ട് ഒറങ്ങാൻ നല്ല സുഖവാ പക്ഷെ നമ്മക്ക് അലാറം കേക്കു മ്പഴേ നമ്മക്ക് എണീക്കണം
അതെ
ഉം
എന്നാ ശെരിയേ ഞാൻ കുറച്ച് കഴിയുമ്പോ വിളിക്കാം
ആഹ് എങ്കി ശെരിയടാഎങ്കി
ആഹ് ശരി